ഹലോ കേൾക്കാൻ പറ്റുന്നുണ്ടോ
ആഹ് കേൾക്കാം
ഉം എന്തായിരുന്നു പരിപാടിയൊക്കെ
പരിപാടി മക്കൾടെ കൂടിങ്ങനെ ഇരിക്കുവായിരുന്നു സ്കൂളിന്ന് വന്നയല്ലേ ക്ലാസ് ക്ലാസ്സ് പഠിപ്പിച്ചൊക്കെ ചോദിച്ച് അങ്ങനെയൊക്കെ
ഇരിക്കായിരുന്നല്ലേ
ആഹ് ഇരിക്കുവായിരുന്നു ഇന്ന് യൂണിറ്റ് ടെസ്റ്റ് യൂണിറ്റ് ടെസ്റ്റ് അല്ല മന്ത്ലി എക്സാം ആയിരുന്നു വൺ ആഹ് അത് തീർന്നു ഇന്നുകൊണ്ട് അപ്പം പേപ്പറൊക്കെ കിട്ടി മാർക്കൊക്കെ ഒന്ന് നോക്കി
ആഹ് മാർക്കൊക്കെ ഒണ്ടോ ഉം ഉം ഉം ഉം ഇന്നിനിയിപ്പ രണ്ട് ദിവസം ആഹ്
ആഹ് മോളടത് ഇന്ന് തീർന്നതേ ഉള്ളൂ അവൾക്ക് ഇനി തിങ്കളാഴ്ച തൊട്ടേ കിട്ടാത്തോളായിരിക്കും
ആഹ് ആഹ് മോന്റെ കിട്ടിയല്ലേ
ആഹ് മോന്റെ ബുധനാഴ്ച തീർന്ന് അപ്പൊ മോന് കിട്ടി ആഹ്
ആഹ് എല്ലാം മന്തും ഉണ്ടല്ലേ ഇങ്ങനെ ടെക്സ്റ്റ് പേപ്പറ് ടെസ്റ്റ് ആയിട്ട് ഉ ആഹ് അതൊരു നല്ല കാര്യാ കാരണം അതാകുമ്പോ പഠിച്ചു പഠിച്ച് പോകുന്നുണ്ട്
ആഹ് പഠിക്കും ആഹ് കാര്യം ഈ ഒര് വൺ മന്ത് പഠിപ്പിച്ചത് എല്ലാം ഇടുമ്പഴേ എന്തായാലും അത് പഠിക്കുവല്ലോ
ആഹ് അത് നല്ല കാര്യ കാരണം അതാവുമ്പം അ പെട്ട ഒരുമിച്ച് എസാം ആവുമ്പോഴന്ന് ഒരുമി എല്ലാം കൂടെ ഇതാവണ്ട അെ ജസ്റ്റ് നോക്കാ പോ ഇങ്ങന പഠ
ആഹ ആഹ അതാ അല്ല തന്നെ ഇനിപ്പ ജൂലൈ ഇപ്പൊ ഈ മാസം എക്സാം കഴിയുമ്പോ ഈ മാസത്തെ പഠിപ്പിച്ചു കഴിഞ്ഞാ അതൊരു എക്സാം കഴിയുമ്പോ പിന്നെ ഫസ്റ്റ് ടേം എക്സാം വരും അല്ലേ ഓണോ ഓമ്പോ ആഹ അപ്പൊ ഒരു വിധമ എല്ലാം പഠിച്ചു വെച്ചിരിക്കും പിന്നെ ഒന്നുകൂടൊക്കെ ഒന്ന് നോക്കിയാൽ മതി
ആഹ് ഒന്ന് മറച്ച്ു നെക്കുമ്പോഴത്തേക്ക് ഓർമ്മ കാണുമല്ലോ നമ്മളന്ന് പഠിച്ച എഴുതിയതൊക്കെ
ആ് ഓർമ്മ വരും
ഉം അങ്ങനെ ഇനിയിപ്പ രണ്ടു ദിവസം ക്ലാസ് ആഹല്ല ആ് അതാ ഫസ്റ്റ് ഇപ്പം സ്കൂള് തുറന്നതല്ലേ ഉള്ളൂ
ആഹ്
അങ്ങോട്ടുമ്പോ കൂട കൂടിരുമ്പഴല്ലേ
ആഹ അതാ അത പോഷൻ സ അതുപോലെ ടീേഴസിനും പ്ര്ലശ്നു ആയിരിക്കും അവര് പോർഷൻസ് പഠിപ്പിച്ച് തീർക്കണ്ടേ
ആഹ ശരി പിന്നെ സ്പെഷ്യൽ ക്ലാസ് ഒക്കെ അങ്ങനെയൊക്കെ വെക്കത്തില്ലേ
ആ അങ്ങനെ വെക്കെ ഇതുവരെ ഇവര് കൊച്ചുങ്ങളായൊണ്ട് ഇവർക്കൊന്നും ഇങ്ങനെ ഇതുവരെ വന്നിട്ടില്ല
മല്ല
ആ പിന്നെ ആർട്ട് വർക്ക് അങ്ങനെയൊക്കെയള്ള പീരീഡ് ഉണ്ട് ആ ആ പിീരീഡിലൊക്കെ ടീച്ചേഴ്സ് കയറി പഠിപ്പിക്കും അവരുടെ പോഷം തീരാനുള്ളവരെ
ആഹ് മറ്റേ ഫ്രീ പിരീഡ് ഒക്കെ വരുമ്പഴും അങ്ങനെ
ആഹ് ഇപ്പൊ മഴയാണെങ്കില് അല്ലാതെ ഇത് നടക്കത്തില്ലല്ലോ സ്പോർട്സ് പീരീഡില് പിറ്റി പിരീഡില് ആഹ് പരിപാടിയൊന്നും നടക്കത്തില്ല ആഹ് അപ്പൊ ആ പ പിരീഡ് ഏതെങ്കിലും ടീച്ചർ വന്ന് അവർക്ക് പഠിപ്പിച്ച് തീരാനുള്ള അതങ്ങ് പഠിപ്പിക്കും ആ അങ്ങനെ അങ്ങനെയൊക്കെ കണ്ടിന്യൂ ചെയ്തു
കണ്ടിന്യൂ്ും അല്ല ഇപ്പ ഇപ്പ ക്ലസ് തീർന്നില്ലെിൽ ഓൺലൈൻ ആട്ടല്ല അവടെ വെച്ചട്ട്
ഓ ഇല്ല ഇല്ല ഇല്ല ഓൺലൈൻ ആയിട്ടൊന്നും വെച്ചിട്ടില്ല ല്ല അതിനന് മുമ്പ് അവര് പഠിപ്പിച്ചു തീർക്കും
തീർക്കും ആ ആ ആ അവരെന്തോലും എക്സാാം എന്തോലും എങ്ങനെയെങ്കിലും മാക്സിമം പഠിപ്പിച്ച് തീർക്കുമല്ലോ അല്ലെങ്കിൽ ആ ഈ തീർന്ന സബ്ജെക്ട് ഉണ്ടെങ്കിൽ ആ പിീരീഡും കൂടെ അങ്ങ് എടുക്കുവല്ലോ
ആ അങ്ങനെ എടുത്ത് ആഹ
ഉ അതുകൊണ്ട് തന്നെ പ്രശ്നായില്ല ഉ ഇനി ഇപ്പൊ നാളെയും മറ്റന്നാളും പോവണ്ടല്ലോ അല്ലേ
ആ രണ്ടു ദിവസം അവധിയാ അതുകൂടെച്ച ഇവിടെ ഏ
ആല്ല സ്കൂ ട്യൂഷനായിയിട്ട് ഓൺൈനായിട്ട് അല്ലേ ഉള്ളൂ അല്ലാ അതങ്ങല്ലല്ലോ സ്കൂൾ മാത്രം ഉ ഉ ആ അപ്പൊ അത് രണ്ടു ദിവസം ഉണ്ടോ അതോ ശനിഞ്ഞാറോ അത് ലീവ് ആണോ
അല്ല ഞായർ മാത്രമേ ഉള്ളൂ ലീവ് ശനി വരെ ക്ലാസ്സ്ഉണ്ട്
ആഹ ആ ആഹ അപ്പൊ ഇനി നാ ആറ് ദിവസം അപ്പം ഞാൻ നാളെ ഇനി എന്ന്തോ പരിപാടി
നാളെ എന്തോ നാളെ എന്തേലും സ്പെഷ്യൽ ആയിട്ട് എന്തേലുമ ഒക്കെ കുക്ക് ചെയ്തു കൊടുക്കുന്ന ദിവസം നാളെ നാളെയല്ലേ വീട്ടിലിരിക്കുന്നേ
വീട്ടിലിരിക്കുന്നത് ആ അപ്പൊ പിന്നെ ഉ ആഹ സ്പെഷ്യൽ ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കല്ലേ ഉ ആഹ് നാളെയും പറ്റെ വീട്ടിൽ നിക്കുന്ന ദിവസല്ലേ പറ്റ
ആഹ അല്ലാത്ത ദിവസങ്ങളിൽ നമ്മള് രാവിലെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുത്ത വിടുൂല്ലേ
അതാ അതെല്ല കഴിക്കാനും സമയം കാണത്തില്ലല്ലോ രാവിലെ ഒന്നും
നാളെ ആകുമ്പോ ഇഷ്ടംപോലെ സമയമുണ്ട് താമസിച്ചച്ച് എഴുന്നേക്കു ഉറക്കയിരിക്കും ഹ് ഹ്
അന്നേര പുൊറത്തോട്ടൊക്കെ പോവോ കറങ്ങാനൊക്കെ പോവോ
കറങ്ങാന അങ്ങനെ പോ ഇടക്ക് വല്ലപ്പോഴും പിന്നെ ചെിലപ്പോ ഹസ്ബൻറിിന്റെ വീട്ടിലോട്ട് പോവും ആ അതെടുത്താ പത്ത് മിനിറ്റേ ഉള്ളൂ
ആ ആ സിനിമയ്ക്കൊക്കെ പോവോ
സിനിമക്ക് പോവുായിരുന്നു ഇപ്പൊ കുറച്ചു നാളായി പോയിട്ട് പിള്ളേരിങ്ങനെ ഓരോ ഇപ്പ തോ ഒരു സിനിമ കാ കാണിക്കണന്ന് പറഞ്ഞിട്ടുണ്ട് ഏതായിരുന്നു പേര് മറന്നുപോയി ഏതോ ഒരെണംോ
അല്ല ഇതി ഇപ്പ ഏതാ ദൃശ്യം കഴിഞ്ഞിട്ട് പിന്നെ
ആ ദൃശ്യം ത്രീ അങ്ങനെ പറഞ്ഞില്ല അത് ഇല്ലേ ഇത് ഇല്ലായിരുന്നു ൂ കണ്ട കഴിഞ്ഞപ്പോഴേ ഇൻട്രസ്റ്റ് ൂ
ഇൻട്രസ്റ്റ് പോയി അതാ അത്രയും ഞാനും അങ്ങനെ കാണ ഞാനായിട്ട് പോയില്ല മറ്റേ ഒ ടി ഇറിയപ്പോ ഫോണിൽ കണ്ടതേ ഉള്ളൂ
ആഹ ആ് ഒ ടി റ്റി ഇറങ്ങിയപ്പോ ഇവിടെ കണ്ടായിരരുന്നു സ്ത്രീ പക്ഷെ ആർക്കും അങ്ങനെ ഇഷ്ടം
ഇഷ്ടപ്പെട്ടില്ല അങ്ങോട്ട് പോരാ എല്ലാരും ഭയങ്കര ഹൈപ്പ് കൊടുത്തിരുന്നേല്ലേ
ആ അതെ ഫസ്റ്റ് ഭയങ്കരമായിരുന്നു സെക്കൻഡ് ഒരുവിധം കൊഴപ്പമില്ലായിര്ന്
ല്ലായിരുന്നു പക്ഷെ തേട എല്ലാരും നല്ല ഉ അങ്ങനെ ഉ ഉ വന്നില്ലായിരുന്നു അപ്പ അ ഞാനും അത് കാണാനായിട്ട്പ്പല്ല ആ
ഏ ഓണത്തിന് ഇനി ഏതൊക്കെയോ പുതിയ സിനിമകൾ വരുന്നുണ്ടെന്നുണ്ട്
ആ് ഓണാവവുമ്പോഴത്തേക്ക്
ആ നല്ല സിനിമകൾ വരും ആ ഹുസ്ബൻഡിനും വരും അപ്പോഴത്തേനെ അപ്പൊ പിന്നെ എവിടെലും ഒക്കെ ആഹ് കറങ്ങാനൊക്കെ പോവും കഴിഞ്ഞ പ്രാവശ്യവും ഇങ്ങനെ കറക്കമായിരുന്നു
കറക്കായിരുന്നു അന്നും ഹസ്ബൻഡ് നാട്ടിൽ ഉണ്ടായിരുന്നോ
ആ കഴിഞ്ഞ വർഷം ആ എല്ലാ വർഷവും വരും അപ്പൊ കഴിഞ്ഞ വർഷം ആ പൂണ്ടിച്ചേരി യില് എല്ലാം ഇങ്ങനെ ആ സ്ഥലത്ത് പിന്നെ വേ ചേട്ടൻ വേറൊരു സ്ഥലത്താ അപ്പൊ അവിടോട്ട് പോയി അങ്ങനെ അങ്ങനെ ടൂർ ആഹ്
ആഹ്
ടൂറായിട്ട് അങ്ങനെയൊക്കെ പോകും ആ ഇനിയിപ്പോ ഓണത്തിന് പത്ത് ദിവസം ലീവ് ഉണ്ടല്ലോ
ആഹ് ആഹ് അല്ല അപ്പൊ എല്ലാ ഓണത്തിനും വെക്കേഷനും വരുവോ ഹസ്ബൻഡ് നാട്ടിൽ
പിന്നെയല്ല വരുന്നേ കഴിഞ്ഞ പ്രാവശ്യം നേരത്തെയാ വന്നേട്ടോ ഇവിടെ ഒരു ചേ ട്ടൻ ആ വീട് പണിതായിരുന്നേ അപ്പൊ അതിന്റെ ഹൗസ് വാമിംഗ് ആയിരുന്ന്
ആഹ്
ആ അപ്പം ജനുവരിയിയില് അപ്പൊ അതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം ജനുവരിയിലാ വന്നേ
ജനുവരിയിലല്ലേ വന്നേ ഉം അപ്പൊ ഈ ഇപ്രാവശ്യം എന്തായാലും ഓണത്തിന്ല്ലേ
ആ ഇപ്രാവശ്യം ജനുവരി ഫെബ്രുവരി ടൈമിൽല്ലോ യുദ്ധ ദ്ധം ആരുന്നു അങ്ങനെ ഭയങ്കര പാടല്ലായിരുന്നോ ഗൾഫിൽ നിന്നൊക്കെ വരാൻ വേണ്ടിട്ട് ആഹ് അഹ് ആ ആടെ ച്ചേക്കുവായിരുന്നു അപ്പൊ അങ്ങനാണ്ട് ആ ടൈമില് വരാൻ പറ്റിയില്ല പിന്നെ ആയപ്പോഴ്ത്തേന് പിള്ളേരുടെ ഇതെല്ലാം വെക്കേഷൻ എല്ലാം തീർന്നു സ്കൂള് കുഴപ്പായി അപ്പൊ ഇനി ഇപ്പൊ ഉള്ളത് ഓണത്തിനല്ലേ അവധി ഉള്ളത്
ആ അപ്പൊ പുള്ളേര് ഉള്ളപ്പം വന്നിട്ട് നാട്ടി ഉള്ളപ്പോ വെക്കേഷൻ ഉള്ളപ്പോ വന്നിട്ട് അപ്പൊല്ലേ കാര്യള്ളെ
ആ പിള്ളേരെ ആ എവിടെലും ഒക്കെ കറങ്ങാൻ പോണമെങ്കിലേ അവരിങ്ങനെ ഓരോ പ്രാവശ്യം നോക്കി നോക്കി വെക്കും ഇന്ന സ്ഥലത്ത് പോണോ ഇന്ന സ്ഥലത്ത് പോണോന്ന് നോക്കി വെച്ചേ ക്കുവാ ഇപ്രാവശ്യം വ ആ പ്ലാൻ ചെയ്ത് വെച്ചേക്കുവ ആ വന്നിട്ട് ആ ആ കറങ്ങാൻ വേണ്ടിട്ട്
ആഹ് പപ്പ നാട്ടി വരുമ്പോഴല്ലേ അവർക്കിങ്ങനെ എല്ലായിടത്തും പോവാാൻ പറ്റത്തുള്ളൂ
ഇവിടെ എന്റെ കൂടെ അവിടെ ഇവിടെ അടുത്തൊക്കെയില്ലേ പോകാൻ പറ്റു റ്റു അടുത്ത് അഹ ഹ ദൂരെ കറങ്ങാൻ പോണങ്കിൽ ആഹ് അതാ
സ്റ്റേ ചെയ്യാനൊന്നും പറ്റത്തില്ലല്ലോ അടുത്തൊക്കെല്ലേ പോകാൻ പറ്റത്തുള്ളൂ ഉം വരുമ്പോ അങ്ങനെല്ലല്ലോ അവർക്ക് സ്റ്റേ ചെയ്യാം എവിടെ വേണ പറയുന്ന സ്ഥലത്ത് പോവാാലോ ആ
അതുകൊണ്ട് സ്വിമ്മിംഗ് പൂൾ ഉള്ള ഹോട്ടലെ ബുക്ക് ക്കെയാവൊന്ന് ഇപ്പോഴേ പറഞ്ഞേക്കുവാ സ്റ്റെ ചെയ്യാൻ നീന്താ ഭയങ്കര ഇഷ് ആ വെള്ളത്തി കളിക്കാൻ
ഇഷ്ടണല്ലേ
ആ ഈ അവിടെ പോയി കിടക്ക കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ലാസ്റ്റ് അതിൽന്ന് കയറ്റാൻ പെട്ട പാട്
ആഹ ഹ അല്ല രണ്ടു പേർക്കും നീന്തലറിയ ആ ഭയങ്കര ഇഷ്ടമാണോ
ഇഷ്ടവാ മോനാ കൂടുതല് മോക്കും ഇഷ്ടവാ
ഉം നീന്ത
മോനൊര് മോക്കറിയ ഹസ്ബൻഡ് കുറച്ച് പഠിപ്പിച്ചിട്ടുണ്ട് പക്ഷെ മോൻ അറിയത്തില്ല എന്നാലും എന്നാലും അവന് ഇഷ്ടവാ വെള്ളത്തിലും കിടന്നാ മതി അയ്യോ കളിയാ വെള്ളത്തില് കളിയാ
ഉം അന്നേരം ഈ പ്രാവശ്യം എല്ലാം പ്ലാൻ ചെയ്ത് വെച്ച് കാണൂല്ലോ അന്നേരം എവിടെയൊക്കെ പോണ എന്നൊക്കെ
ക്ക് നോക്കി വെച്ചേക്കുവാ
വെച്ചേക്കല്ലേ ഹസ്ബൻഡന് എത്ര നാളത്തെ ലീവ് കാണും
നാല്പ്പത്തഞ്ചു ദിവസം
നാപ്പത്തഞ്ച് വയസ ആഹ് ആഹ് ആഹ്
എല്ലാ വർഷവും ഇങ്ങനെ വരുന്ന ആയകൊണ്ടേ അത്ര ലീവേ ഉള്ളു നാപ്പത്തഞ്ച് ഇപ്രാവശ്യം കുറവാണെന്ന് പറയുന്നു കറക്റ്റ് എത്ര ആ
ഇപ്പം ആ യുദ്ം നടക്കുന്ന കൊണ്ട് നമ്മളങ്ങനെ ഇപ്പ ലീവ് ഇങ്ങനെ ഇതാക്കി വെച്ചാലും അവിടുത്തെ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല
ആഹ അന്നന്ന് എപ്പഴാണോ അത് മാറ്റം വരുന്നതെന്നെ
ആഹ മറ്റേ എയർപോർട്ട് അടയ്ക്കുന്ന എപ്പോഴാ അവിടുത്തെ സ്ഥലത്തിന് ഇതനുസരിച്ചിരിക്കുവല്ലോ
ആഹ അതനുസരിച്ചാ എപ്പോഴാ നമ്മൾ യുദ്ധം നിന്നെന്ന് പറഞ്ഞൊണ്ട് നിൽക്കുമ്പോഴായിരിക്കും അടുത്ത വീണ്ടും തുടങ്ങിയന്ന് കാണോ അങ്ങ് ആഹ്
എന്നൊക്കെ പറയും പിന്നെ വീണ്ടും തുടങ്ങും
ആഹ അതാ അത് കാരണം പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല കുറച്ച് ദിവസത്തെ ലീവേ ഉള്ളന്ന് പറയുന്നു എല്ലാ പ്രാവശ്യവും നാല്പ്പത്തഞ്ചു ദിവസം ഉള്ളയാ ഇപ്രാവശ്യംനി ആ അറിയാൻ വയ്യ പിള്ളേർക്ക് വിഷമവും ആവും കുറച്ച ദിവസേ ഉള്ളങ്കി
ആഹ ശരിയാ അവരിത്രയൊക്കെ ഇങ്ങനെ ഇപ്പം പത്ത് ദിവസം സ്റ്റേ ചെയ്ത് നിൽക്കാൻ അല്ലങ്ക പോലും പപ്പ നാട്ടിൽ വരുമ്പോ അത് ക സ്കൂള് വിട്ട് വന്നട്ട് ഇട്ട് പോല്ലോ കറങ്ങാനൻ
ആ ഇതൊന്ന് ഇപ്പൊ കൊറച്ച് ദിവസം ഉള്ളെങ്കിലെ ഇ ഇരുപത്തഞ്ച് ദിവസേ ഉള്ളന്ന് പറയുന്ന് അപ്പൊ കുറച്ച് ദിവസം ഈ റില്ലേറ്റീവ്സിൻ്റെ റ്റുവിന്റെ വീട്ടില എല്ലായിടവും പോവും അപ്പം അങ്ങനെ അങ്ങ് പോവും പിന്നെ പിള്ളരുമായിട്ട് പോവാൻ പിന്നെ അപ്പഴത്തേന് സമയം തെകയാതെ വരും
സമയം ശരി നമ്മള റിലേറ്റീവ്സിന്റെ വീട്ടിലൊക്കെ പോയിട്ട് വരുമ്പോം തന്നെ കുറച്ച് കൊ പകുതി ദിവസം കഴിയും
ആഹ അതാ നാപ്പത്തഞ്ച ദിവസംന്ന് പറയുമ്പോ ആഹ നാല്പ്പത്തഞ്ച ദിവസംന്ന് പറയുമ്പോ പിന്നെ ഉണ്ട് കുറച്ച് ദിവസം ഒരു പത്ത് ദിവസം എല്ലായിടവും പോയാലും പിന്നെയ ഉണ്ട് നമുക്ക്
ഉണ്ട് കൊറച്ച ദിവസം ഉണ്ടാവക ആ പോവാനൊക്കെ ഉം അങ്ങനെയൊക്കെ ശരി എല്ലായിടും ആ റിലേറ്റീവ്സ് ഒക്കെ അടുത്താണതോ തോന്നയും പോണോ ദൂരണ്ടോ
ണ്ട് കുറച്ച് കുറച്ച് അടുത്തുള്ളവരുണ്ട് പിന്നെ കുറ പേര് ദൂരെയ
ദൂരെ ഉണ്ടല്ലേ ആഹ ആഹ ഹ
അപ്പൊ അങ്ങനെ ആഹ് അവര് ചിലര് വയസ്സായി ഇരിക്കുന്നവരൊക്കെണ്ട് പപ്പയുടെ സ്വന്തത്തിലെ ഹസ്ബൻറിന്റെ പപ്പയുടെ ആ അപ്പ അവിടെ അവിടെ എല്ലാടും ഹസ്ബൻ്റ് വരുമ്പോ എല്ലാ പ്രാവശ്യവും പോയി കാണുന്നത കേട്ടോ
ഉം
അവിടെ രണ്ട് മൂന്ന് വീട്ടില്
ആ ആ അവരൊക്കെയല്ലേ പോയി കാണണ്ടത് അവർക്കും ഒരു സന്തോഷല്ലേ ആഹ് അവർക്കൊരു സന്തോഷം
നയന്റി എയ്റ്റില് തൊണ്ണൂറ്റെട്ട് വയസ്സുള്ളവരുണ്ട് തൊണ്ണൂറ്റി രണ്ട് വയസായവരുണ്ട് അങ്ങനെ മൂന്ന് മൂന്ന് പേരുണ്ട് ഈ നയന്റി കഴിഞ്ഞിരിക്കുന്നെ
ആ വി അപ്പൊ ശരിയാ ആഹ് ആ
അപ്പൊ അവര് കാണാ എന്തായാലും പോവും
പൂമാല അവരെ ഓ ദൂരമാണല്ലേ അപ്പൊ പോയിട്ട് സ്റ്റേ ചെയ്യൂ അവിടെ അതോ അന്ന് തന്നെ വര്
ഇല്ല വരും അന്ന് ഒ ഒരാളെ കണ്ടിട്ട് അന്ന് വരും.
പിന്നെപപ്പെ അടുത്തടുത്ത് ആ ആ അങ്ങനെഹ് ആഹ് ശരിയ അവർക്കൊരു സന്തോഷല്ലേ ചെല്ലുമ്പൊ.
ആഹ് ശരി
ഉം എനിക്കൊരു കോള് വരുന്നെ വിളിക്കാം
ആഹ്